കേൾക്കുന്നുണ്ടാ ആഹ് കേൾക്ക്ണ്ട് കേൾക്ക്ണ്ട് കുളിച്ചില്ലല്ലോ.
ആഹ് ഇല്ല കുളിക്കാനൊന്നും പോയിട്ടില്ല
ഇനിയിപ്പോൾ ഏതായാലും നമുക്ക് കുറച്ച് നേരം വർത്താനം പറഞ്ഞിട്ട് കുളിക്കാം. ആഹ് എപ്പളും ഇല്ലല്ലോ അല്ലേ അതെ അതെ എപ്പളെങ്കിലൊക്കെ അല്ലേ കുളിക്കാൻ പോയില്ലല്ലോ.
ഇനി ഇപ്പോ ഏതായാലും ഒക്കെ കഴിയ്യട്ടേ എന്നിട്ട് കുളിക്കാം പിന്നെ ഉം പിന്നെ കുട്ടികളൊക്കെ എപ്പളാ വരുന്നത് അല്ല എപ്പളാ വരുന്നത് ആ അഞ്ച് മണിയൊക്ക ആവും സ്ക്കൂൾന് വിടാനാ മോളാണ് ആഹ് ആഹ് ആഹ് ആഹ് ആഹ് പ്ലസ്‌ടു കഴിഞ്ഞിട്ട് ആഹ് ആഹ് അപ്പൊ എന്താ എന്താ ചെയ്യുന്നത് പ്ലസ്ടു കഴിഞ്ഞിട്ട് ഇപ്പം കോഴ്സിന് ചേർത്ത്ക്കാണ് ആഹ് ആഹ് ആഹ് എന്ത് എന്ത് കോഴ്സ്
ഡിഗ്രിയുടെ കൂടെ കോഴ്സ്
ആഹ് ആഹ് ആഹ് അങ്ങനെല്ലേ ആഹ് ആഹ് അപ്പൊ ഓലൊക്കെ രാവിലെ പോവും ലേ ചെറിയ കുട് ചെറിയ കുട്ടീണ്ട ചെറിയ കുട്ടീണ്ട ഇല്ലല്ല ആകെ ഒരാളെ ഉള്ളൂ. ഏഹ് അപ്പൊ സുഖാള്ളോങ്ങക്ക് അപ്പൊ പിന്നെ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഉണ്ടാവില്ല. ബാക്കിൽ പായാനൊന്നും ഇല്ലല്ലോ. ഓരിപ്പോ വലിയ കുട്ടിയ ഓരെകാര്യങ്ങള് ചെയ്യ് ആഹ് അവളെ കാര്യങ്ങളൊക്കെ അവള്ന്നെ ചെയ്യും പിന്നെ പിന്നെ ബസ്സിനാ പോവാ
ഇല്ല വടെ ഞാനിപ്പോ ഇന്റെ കല്യാണം കഴിച്ച അവിടുന്നേ വരണെങ്കിഗോ രണ്ട് ബസ്സ് കേറിവരണംങ്ങട് ഓളെ ചേർത്തോട് ത്ത്ക്ക്, പ്പൊ
അപ്പൊ ഞാനിപ്പന്റെ വീട്ടിലാണ് അങ്ങനെ വന്ന് നിക്കാവല്ലേ കൊപ്പ അത് അയ്ന്റെ കാലാവധി കയ്യോളം നിക്കുവോ
ആഹ് അപ്പൊ അവിടെ പോ അവിടിം ഇവിടെക്കെ ആയിട്ട് അങ്ങനെ നിക്കണം വിചാരിക്ക്യാ
ആഹ് അവിടെയാണെങ്കില് ഞാൻ ഞങ്ങള് രണ്ടാളല്ലേ ഉള്ളു അപ്പോ ആഹ് ശരിയാ ആപ്പ കൊറവ ആഹ് പുതിയാപ്പള പൊർത്താവുല്ലേ
ആഹ് പൊർത്താണ്. അപ്പൊ ഇവട്ന്നാകുമ്പോ നടന്നു പോയാ മതി
അതെ ആഹ് ശരിയാ പിന്നാണെങ്കില് കുട്ടികൾക്കിപ്പോ എ ഈ കൊറേ ബസ്സ് കേറി എർങ്ങി വര് - തോക്കെപ്പോ അമ്മക്കൊരു ക സമാധാനം ണ്ടാവൂല നേരത്തിന് എത്താഞാല്, ആഹ് പോയി വരനെ, വീട്ടിലെത്ത്ണ വരെ സം സമാധാനം ണ്ടാവില്ല ആശ് അത് ശരിയാണ്, പിന്നാണെങ്കില് ഇപ്പ ഇപ്പത്തെ കാലം ന്നർഞ്ഞാല് ഓര ഓരോ മയക്കുമര്ന്നായിട്ടും പലേതുംല്ലേ
അതെതെ
ഉം പിന്നെ ഒരു പേടിയാണ് ഉം
അതെെ
ഏഹ്
സമാധാനം ഉണ്ടല്ലേ അപ്പൊന്ന
ആഹ് സമാധാനണ്ടാവൂല അത് ശരിയാ, ആഹ് അതിപ്പോ നമ്മള് ആൺകുട്ട്യായാലും പെൺകുട്ട്യാളായാലും ക്കങ്ങൻ തന്നെ
ആഹ് എന്ത മീനൊക്കെ കിട്ടീല്ലേ
ഏഹ് മീനൊക്കെ കിട്ടി. മീന് അയലായിരുന്നു, ങ്ങക്കെന്താ മീൻ കിട്ടിയേ ഞങ്ക്ക്ന്ന് സാമ്പാറാണ്. ഏഹ് വെജിറ്റബിളോ സാമ്പാറും മീൻപൊരിച്ചതും ആഹ് ആഹ് ആഹ് മീന് വീട്ടില് വണ്ടി വരുന്നതോ അതാ അങ്ങാടി പോയി വാങ്ങോ ആ ബടെ പ്പ പോയിവേടിക്കും, ആഹ് ആഹ് പോയിവേടിക്കുല്ലെ, അങ്ങാടി ആഹ് പോയി വേടിക്കും, മീനൊക്കെ പൊർത് പോയി, ആഹ് ആഹ് ങ്ങളപ്പ ങ്ങളെ വീട്ടിലാവുമ്പോ എങ്ങനെ മീനൊ കിട്ടല്ങ്ങക്ക്, അവടെ വരും അവടെ വണ്ടികാര് വരും, ഇബടിം വണ്ടിക്കാരുവരും ക്കും ഇപ്പ പൊർത്തു പോണ കാരണം, പ്പ പോ പോർത്ത്ന്ന് വേണ്ടിക്കാരൊക്കൊന്ന് മേടിച്ചു വരണത ആഹ് ആഹ് ആഹ്
അവിടെ പിന്നെ ഞങ്
നി ഞങ്ങള് ങ്ങളൊറ്റക്കാകുമ്പോ പിന്നെ പൊർത്ത് പോവൽണ്ടാവൂല്ല, അപ്പൊ ങ്ങള് ഫൂ ഒന്നായിട്ട് സാധനക്കെങ്ങനെ ഒരുമിച്ച് അങ്ങട്ട് പോയി ട്ക്കുഏ ക്കുലേ.. ആഹ് വീട്ടിക്കുള്ള സാധനങ്ങള്, ആഹ് സാധനൊക്കെ ഒരുമിച്ച്പോയിട്ക്കും, ആഹ് പിന്നെങ്ങള് രണ്ടേരം
ഈ പച്ചക്കറിയൊക്കെ വരും വീടിന്ന്, വീടിന്റയ്
ന്റയ്കൂടെ പച്ചക്കറി പോവും മീൻ പോവും ഫ്രൂട്സ് പോവും ആഹ് അപ്പൊ പിന്ന അങ്ങൻത്തെ കൊയപ്പല്യ പലചരക്ക് പോ
പോയി വേടികാണ്ടാവൊള്ളൂ
ആഹ് അത് പിന്നെ കൊടന്നെച്ചാ കേടരാത്ത സാധനല്ലേ ആ കേടരാത്ത സാനല്ലേ, ബാക്കിള്ളൊക്കെങ്ങനെപ്പൊ വണ്ടിക്കാര് പോണ കാരണം നല്ല സുഖാ ആഹ് സുഗാണ്, ഇപ്പ ഇപ്പയ്നെല്ല ഇപ്പൊ എല്ലാ അങ്ങനെ പഞ്ചായത്ത് റോഡുണ്ടായാലും അയ്ലൊക്കെ വണ്ടിക്കാര് പോവും
ആഹ് വണ്ടിക്കാര്ണ്ടാവും
ആഹ് ശരിയാ അതോണ്ട് സുഖാണ്
ഏഹ്
ഉം പോവാൻ സുഖാണ് മീനും ഒന്നും രണ്ടും ആൾക്കാരല്ലേ രണ്ട് മൂന്ന് ആൾക്കാര് അപ്പം സ്ഥിരം വാങ്ങ്ണ കുറ്റിണ്ടാവു ലേ ആഹ് രാവിലെ എട്ട് മണി തുടങ്ങിയപ്പോ പതിനൊന്നര പന്ത്രണ്ട് മണി വരെ കൂക്കലാവും ഉം കൂക്കെലെന്നെ അതൊക്കൊര് രസാണ് ഉം അതെ അതെ അള്ളാഹ് പിന്നെ നമ്മക്കിങ്ങനെ അതോക്കൊര് രസായി തോന്നും ആഹ് ഇൻക്ക്ങ്ങനെ പോണം പിന്നെ അല്ലെങ്കിലും ഗ്രാമത്തില് നിക്കുമ്പോ അത് അയിന്റേതായിട്ടുള്ളൊരു ഭംഗിയാണ് ആഹ് ഞാനൊന്നും പട്ടണത്തില് ജീവികണോൽക്ക് അതൊന്നും ഉണ്ടാവുലല്ലോ ഓല്ക്ക് എല്ലോം മാൾ പോവാ എട്ക്ക പിന്നാണെ ഫ്രഷ് കിട്ടൂല്ല ആഹ് ഒക്കത് പേക്കായി ആഹ് പേക്ക് ചെയ്ത് വെച്ച്ക്കാണ്ട് ആഹ് കിട്ടോള്ളൂ ഉം ശെരിക്ക് അങ്ങനെ നോക്കുമ്പോ ശെരിക്ക് ഞമ്മളെ ഗ്രാമത്തില് താമസിക്ക്ണെന്നെ അത് എല്ല അവർക്കൊക്കെ നമ്മ നമ്മുക്ക് അവരേ നോക്കുമ്പോ അവര്താ സുഖം തോന്നും ഉം ആഹ് ആഹ് അവര്ക്കിതും തോന്നും അത് ശരിയാ രണ്ടിനും ഇണ്ടാവു എല്ലാത്തിനും ഇണ്ടാവും നേട്ടും കോട്ടൊക്കെ
ആഹ് ഇണ്ടാവും നമ്മള് അങ്ങട്ടല്ലേ ചിന്തി ക്കൊള്ളൂ അവരിങ്ങോട്ടു ചിന്തിക്കും ഉം
നമ്മളൊക്ക്ങ്ങനെ പൊറത്ത്ക്ക് ചെലേ സ്ഥലങ്ങള്ല് പോവുമ്പോ നമ്മളിങ്ങനെ വിചാരിക്കും ഇവിടെള്ള ആള്കള് എങ്ങനെയൊക്കെ ജീവിക്ക്ണെ എല്ലാവരും വെളിച്ചോന്നു ഇതോന്നുല്ലാണ്ട് വിചാരിക്കുംലേ ഓരോ ഏതോ സ്ഥലങ്ങളി പോവുമ്പോ ചെല സ്ഥ സ്ഥലങ്ങളിലൊക്കെ ഭയങ്കര ഒരു ഇര്ട്ടൊരു വെളിച്ചല്ലാത്ത ഏരിയകളാ ക്കെണ്ടാവുമ്പങ്ങനെ തോന്നും ഇവരോക്കെങ്ങനെ ഇപ്പവടെ ജീവി അത് ഓരോരുത്തർക്കും ഓരോരുത്തെര് ജീവിക്ക്ണ ആ ഒരു സ്ഥലം നമ്മക്ക് നമ്മക്ക് അതേ പറ്റൊള്ളു വേറെ അങ്ങട്ടും ഇങ്ങട്ടും മാറിന്നാ പറ്റൂലത് അങ്ങനെയാണ് എന്ത് കുട്ട്യേള് ബിരിയാണിയൊക്കെ ഇണ്ടാക്കൊ ബി ആര് ഞാനോ ആഹ് ബിരിയാണിയൊക്കെ ഇണ്ടാക്കും വല്ല്യ ടേസ്റ്റ് ഇണ്ടാവൂലാന്നോള്ളൂ വല്ല്യ ടേസ്റ്റ് ഇണ്ടാവൂലാന്നോള്ളു ഇണ്ടാക്കാനോക്കെ ഇണ്ടാക്കും വല്ല്യ കൊഴപ്പൊന്നുണ്ടാവൂല അത്ര ഇണ്ടാവൊള്ളൂ വല്ല ഹൈപ്പ് ഇട്ട വല്ല്യ റേഞ്ച് പറയാനൊന്നുണ്ടാവൂല കൊഴപ്പല്ല എല്ലം ഇണ്ടാക്കും ഇണ്ടാക്കാൻ ഞാന് എല്ലും ഇണ്ടാക്കും ബിരിയാണിം നെയ്ച്ചോറും മന്തിയും ഒക്കെ ഇണ്ടാക്കും ലേ ആഹ് ഒക്കെണ്ടാകും ഇണ്ടാക്കാൻപ്പം യൂട്യൂബാണ്ട് അടിച്ചാതി. കുട്ട്യേൾക്ക് പൊറ്ത്ത്ന്ന് വേടിക്ക്ണത് ഇഷ്ട്ടണ്ടോ വേടിക്ക്ണെ ആഹ് പൊർ ത്ത്ന്ന് ഇപ്പൊ പുയ്യാപ്പള വന്നാ വേടിക്കും
ഏഹ്
അവര് വരുമ്പോ പിന്നെ നമ്മള് പൊറ്ത്ത് പോവും പോവ്വലും മേടിക്കലൊക്കെണ്ട് ഈ വരുമ്പോ പിന്നെ ആഹ് മറ്റേത് പിന്നെ നമ്മള് ഏ ഏ ഞാനും ഇമ്മീം ഒള്ളു പിന്നെ കുട്ട്യേളും ഒള്ളു ആഹ് ആഹ് പിന്നെ പിന്നെ അപ്പ പിന്നെ ഞമ്മള് വീട്ടില്ണ്ടാക്കി തിന്നലെന്നെ വീട്ട്ലെന്നെ ഇണ്ടാ ഇണ്ടാക്കി തിന്നും ഉം പിന്നെ വീട്ടില് ഇണ്ടാക്കി തിന്ന്ണതിന് ഒക്കൂലട്ടാ നമ്മളീ പൊറത്ത് ഇതില് കൊറ്ച്ച് വെല്ല്യ കുട്ട്യേളാകുമ്പോഴാണ് അവര്ക്ക് ആഹ് അതെ മോന് ആഹ് ശരിയാണ് മോൻ ഏഴ്ലാ ഓന്ക്ക് ഇതേമായിരിന്നെ എട്ക്കെട്ക് ഇങ്ങനെ വാതം ഇതൊ ക്ക് മടി വെരും പറിം ഇങ്ങനെ
ഏഹ്
ആഹ് അത് ഷവർമാ മറ്റേത് ഇന്നൊക്കെ പർണാണ്ട് അഹ് ആഹ് ഇപ്പ അയിന് വൽത് ഇത്രെ ഞാം കൊണ്ടോയ് കൊട് തന്നെ ആഹ് അവര്ക്ക് ആഹ് ശെരി പൊർത്ത്ത്തെ തന്നെ അല്ലെ ആഹ് അതെ അതാ ആ ടേബിൾമ്മെ പോയി ഇര്ന്ന് തിന്നുമ്പെൾ ഓൽക്ക് ക്ക് രസാ ആ സാധനം ഞമ്മളെ ടേബിൾമ്മെ ഇര്ന്ന് തി ഓര്ക്ക് അത്ര രസം കിട്ടൂലാ അപ്പ ഓലെ കുറ്റം കാര്ണം ആഹ് അതിന്റെ ഒര് റെസിപി നമ്മൾ ഇണ്ടാക്കി കൊട്ത്താൽ ആഹ് ഏഹ് അതാ ഓൽക്ക് രസം അഹ് ഞമ്മളിപ്പോ പറിണെ ഞമ്മക്കും അങ്ങൻതെന്നെയാണ് പൊർ എന്തോ അപ്പ അതൊരു രസാ പിറ്റേ മറ്റെത് അതൊര് നമ്മളും ഇപ്പ അങ്ങൻ തന്നെ നിക്കാണ് ആഹ് പാത്രം കൈകാൻ നിക്ക് ക്കണോ പലേ പരിപാടി അല്ലെ എത്ര പണി കൊറവാണ് ആഹ് അതെന്നെ എത്ര പണി കൊറവാ അവ്ടെ പോയി ഇര്ന്നാണ്ട് തിന്നാണ്ട് പോന്ന് നീറ്റ് പോന്നാ പോരെ മറ്റേത് ഇങ്ങെട്ട് കൊൺ ണ്ടെന്നാലെയ് അയിന് ഇള്ള പ്ലെറ്റ് അപ്പം അയിനാണെങ്കിൽ ഒര് പയിനാല് തരം സോസും ഇണ്ടാവും അയിനൊക്കെ ഓരോ ബൗൾ നെര്ത്തണ്ടെ?
ആഹ് അയിനൊക്കെ പാത്രം വാണം പാത്രം നെര്ത്തും ചെയ്യും
പാത്രം വാണം പാത്രം വാണം പാത്രം കൊട്ന്നാന്നൊന്നും പിന്നെ പറെണ്ട ആഹ് പറെണ്ട പിന്നെ ആ പാത്ര ത്രം നമ്മളെന്നെ കഴ്കി ഇട്ത്ത് വെക്കെണ്ടെര അയിനക്കാട്ടിലും നന്ന് അവ്ട്ന്ന് തിന്ന് പോന്നാ ഓൽ കൊണ്ടോ വെച്ചോളും കൊണ്ടോയ് വെക്കും മാണ്ടല്ലോ ആഹ് അങ്ങനെ ആവു അങ്ങനെയൊക്കെ ഉം അള്ളാ എല്ലാര്ക്കും മടിയാണ് നമ്മൾ കുട്ടിയാളെ പറിം ഞമ്മക്ക് ഓലെക്കാട്ടിം മടിയാണ് ശര്ക്ക് എല്ലാം ഉം വീട്ടിൽ ഇങ്ങെൾ രണ്ട് പേര് ഒറ്റക്ക് ആകുമ്പോ ഇങ്ങെക്ക് സുഖാണല്ലോ പൊർത്ത്
മക്കളും ഇത് നമ്മളെ ഒറ്റക്ക് ഒന്നും പോവുലാ
വൂലാ. ഏഹ് ഏഹ് ഇങ്ങെക്ക് ഇങ്ങെൾ രണ്ടു പേരും അങ്ങനെ പോകുലെക്കും ലെ ഏഹ് ഇല്ല ഇല്ല അങ്ങനെ പോവുലാ ഇങ്ങക്കൊര് സ്കൂട്ടെർ ഒക്കെ പോയാ പോരെ ആഹ് അയിന് ഓഹ് നിച്ചം വേണ്ടെ? അതൊക്കെ പഠിക്കെണം ഇങ്ങനെ ഒറ്റെക്ക് ആവുമ്പളാണ് അതൊക്കെ പഠിക്കേണ്ടേത്
പഠിക്കെണം എന്നൊക്കെ ഞാൻ വിചാരിക്കും നു പേടിയാണെയ്നു ധൈ അയിനൊക്കെ വാണം ധൈര്യം വേണം
ആഹ് അഹ് ശരിയാ അങ്ങനെ പോയാ പിന്നെ സുഖാണ് ഇങ്ങെക്ക്
ഏഹ് ആഹ് ഇങ്ങനെ പോയ സുഖാണ്
അപ്പം വീട്ട്ക്ക് ഇള്ള സാധനം വേടിക്കാൻ ഇങ്ങെൾ ഓട്ടോ വിൾച്ച് ട്ട് പോവെയ്ക്കും ആഹ് ഓട്ടോ വിൾച്ചും മോളും പഠിച്ച് ഇണ്ടാവൂലലെ
ഇല്ല ഓൾക്ക് ആഹ് പഠിക്കാൻ ആവ്ണൊള്ളു വയസ്സായിട്ട് ഇല്ല
ട്ട് ഇല്ലാ ആഹ് ആഹ് ശരിയാ ചെലോര് ഗുൾ ആവ്ണെയ്ന്പ്പട്ടെ പഠിച്ച് വെക്കും
ആഹ് പഠിച്ച് വെക്കും ആഹ്
സൈക്കെൾ ഓട്ടണമാരി തന്നെ അത് ഓട്ടാന് ഇപ്പ അയിനെയ് ചെറ് ചെറെ കുട്ടിയാൾ വെരെ അത് ഓട്ടി പോവുലെ ആഹ് അപ്പ പിന്നെ ഒക്കെ അവ അവനാന്റെ കാര്യങ്ങക്ക് പോകാൻ സുഖാണ് ഒറ്റെക്ക് ഒക്കെ ആവുമ്പളെയ് ആഹ് ആഹ് എല്ലത്തിനും ഒരാളെ വിളി ആവശ്യം ഉണ്ടാവില്ല ഏറ്റവും നല്ല നമ്മ പഠിക്കന്നെയാ പഠിച്ചാ ഇങ്ങനെ ഞമ്മക്ക് എല്ലാ കാര്യത്തിലും പോവാൻ പറ്റും ഓട്ടോ ഈ ഓട്ടോ വിളിക്കാ പറഞ്ഞാ ശരിക്ക് നഷ്ടൊള്ള പരിപാടിയാ
നഷ്ടണ്ട് പിന്നെ അവരെ നൂറ് വെയിറ്റ് ചെയ്യാൻ അത് ഓല്ക്ക് പറ്റൂല
അവര്ക്ക് പറ്റൂല്ല ഇപ്പൊ ആരും വെയിറ്റ് ചെയ്യൂല അല്ലിയ ഒന്ന് ഓടിച്ച് പറഞ്ഞയച്ച് പിന്നെ വേറെ വണ്ടി വിളിക്കണം
എന്തൊക്കെ
ചെയ്യുള്ളൂ അതന്ന അങ്ങനതന്നെള്ളു എല്ലാം മടിയാണ് മ്ം ഈ പറഞ്ഞ പോലെ തന്നെ ഇതൊക്കെ അടിസ്ഥാനം മടിയാണ്
ആഹ് മടിയാണ്
ഉം ഇതിപ്പ ഇങ്ങെ ഇങ്ങള് വേറെ എന്തെങ്കിലുമൊക്കെ പഠിച്ചിരുന്നാ
ഏയ് ഞാനൊന്നും പഠിച്ചിട്ടില്ല പത്താം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് വൺ പ്ലസ്
പ്ലസ് ടു ആയപ്പോൾ തന്നെ കല്യാണം കഴിഞ്ഞ് പിന്നെ പഠിക്കണ്ട നമ്മുക്കൊന്നും ചിന്തിച്ചിട്ടില്ല ചിന്തിച്ചിട്ടില്ലല്ലേ ആഹ് ശരിയാ പിന്നെ അത്മ്മക്കൊന്നും പോയിട്ടുണ്ടാവില്ല ഞാനേ ഡിഗ്രിഞ്ഞാ ആ പിന്നെ പഠിച്ചില്ല പിന്നെ പഠിക്കാനൊക്കെ തുടങ്ങി ഇങ്ങനെ വെക്കും അവിടെ നിർത്ത് പി ജി സ്റ്റാർട്ട് ചെയ്തേക്ക്ന്നാണ് ആ ഡിഗ്രി ഞാൻ കപ്ലീറ്റ് മുഴുവൻ ആക്കിയാരെയാണ് കല്യാണം
ഉം ആഹ് ആ
കേച്ചത് പിന്നെ അത് കഴിഞ്ഞ് പിന്നെ പി ജി എടുത്ത് അത് പാതിവഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്ന് ഓരോരമ്മക്ക് പ്രഗ്നൻസി അങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോ നിർത്ത പിന്നെ ബി എഡ് എടുത്തിരുന്നു അതും ഇതേമാരി ഇപ്പൊ നടന്നോണ്ട്ക്കാണ് വിവനായിട്ട് ഇപ്പ നടന്നോണ്ട് ഇങ്ങനെ നിക്കാണെ
ആഹ് അത് എങ്ങനെയാ ചെയ്യുന്നെ
തമിഴ്നാടിൻ്റെ ആ ആഹ് ആ ഉം ഉ ആ എന്തെങ്കിലും ഒന്നുള്ള നല്ലതാ കുട്ടികളൊക്കെ വലുതായാ ഇതേലെങ്ങ ആ ട്യൂഷൻ എടുത്തടുക്ക അതിടൊക്കെ പറ്റുവമ്മക്ക്
അതിലും പറ്റും
ആഹ് ആ പിന്നെ പഠിച്ചോരന്നെ പ്പ ന്റ അനിയത്തി
പഠിച്ച് ബി എഡ് കഴിഞ്ഞ് ഹിന്ദിയുടെ ബി എഡ് കഴിഞ്ഞ്
ആഹ് ആഹ് എടുക്കണ്ട പോയില്ല ആ പോയില്ല അ കല് കല്യാണം കഴിഞ്ഞിട്ടാണ് വീടൊക്കെ എടുത്തത് എന്നിട്ട് ഇവര് എന്താ പോവാഞ്ഞേ
അപ്പോത്തിന് ഗർഭണ്ടായി പ്രസവിച്ച്
ച്ച ചെറിയ കുട്ടി വീട്ടിലാളില്ല അങ്ങനെയൊക്കെ ആയിട്ട്
പിന്നെ ആഹ് ആ ആഹ്
സ്പോട്ടി ആ
ആഹ് പക്ഷെ